ആഹ് എന്തുണ്ട് വിശേഷം.
ആഹ് ഇവിടെ സുഖായിട്ടിരിക്കുന്നു അവിടെ എന്തൊക്കെയുണ്ട്.
ആഹ് ഇവിടെ സുഖാണ്.
ആഹ് വിടെ മഴയൊക്കെണ്ടോ.
ആഹ് ഇവിടെ ഇന്നത്തെ ദിവസം നല്ല മഴയായിരുന്നു.
ആഹ് ഇവിടെയും ഇന്ന് മഴയായിരുന്നു പക്ഷെ ഇന്നലെ നല്ല കാലാവസ്ഥയായിരുന്നു.
ആണോ ആ അതന്നെ. അതുഅല്ല മഴയൊക്കെ പെയ്തു കഴിഞ്ഞാല് മിറ്റത്തോട്ട് ഇറങ്ങാനൊക്കെ ഭയങ്കര. ചളിയും വെള്ളവും അഴുക്ക് വെള്ളോം എല്ലാം കൂടെക്കായിട്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും വെള്ളത്തിലോട്ടൊ യെറങ്ങാൻ തന്നെ മിറ്റത്തോട്ട് ഇറങ്ങാൻ തന്നെ ഉ അവിടെങ്ങനെ പിള്ളാരൊ. ക്കെങ്ങനെയാ മുറ്റത്തോട്ടൊക്കെ കളിയാണോ മഴയത്ത്.
പിന്നെ പിള്ളാരെ വഴക്ക് പറഞ് പറഞ്ഞ് മടുത്ത് എപ്പോഴും മിറ്റത്തോട്ട്. ഇപ്പഴത്തെ ഉരുണ്ട് വീണാലേ പ്പെന്തെങ്കിലും സംഭവിച്ച അറിയ. ഇല്ല ഇല്ല ഞാനതുകൊണ്ട് വഴക്ക് പറയും പിള്ളേരെ പിന്നെ അവരങ്ങാൻ സ്കൂളിൽ പോവല്ലോ പോവുമ്പം പിന്നെ അത്ര കുഴപ്പ.
മുറ്റത്തോട്ടൊന്ന് ഇറക്കരുത് അതും അല്ല.
ഉം
അതയോ അതുഅല്ല. മലവെള്ളൊക്കെ. ണ്ട് പനിനി ചെളി കൊണ്ട്. കുറപോലെ അസഖങ്ങളൊക്കെ വന്ന് കഭയങ്കര ബുദ്ധിമുട്ട ഇപ്പൊ അങ്ങനെ നമ്മുടെ തൊ. ക്കിനഗതൊക്കെ ഓരേ അസുഖങ്ങളൊക്കെ വെ വരത്തില്ലേ അങ്ങനെ
ആന്ന് ഇപ്പൊ മഴ നനഞ്ഞാലും മു പനിയും മറ്റ്. കാര്യങ്ങളും ല്ലാ അല്ലയോ.
അതാ അതുഅല്ല. ഈ മഴയത്ത് വെള്ള ഒക്കെ നല്ല ചൂടായി കുടിക്കാൻ നോക്കണേ?
ങ്ങനെ മോക്ക് സ്കൂളിലാലും ചൂട് നല്ലവും തിളപ്പിച്ച വളോക്കെയാ കൊടുത്തു വിട്ടുന്നേ.
ആ നമ്മടെ കിണറ്റിലെ വെള്ളം ആണെങ്കിലും ശരി തന്നെ. ചൂടാക്കി കൊടുത്ത് വിടണം ല്ലെങ്കി പ്പ ഒരുപാട് അസുഖ. ങ്ങളൊക്കെ ഇപ്പ വരുന് വെള്ള തിന്നന്നെ.
ഉം
ല്ല.
ഉം
ഞാംപറയും മോളോട് വേ പച്ചവെള്ളോ അങ്ങനെ ഒന്നും കുടിക്കരുത്. ഞാൻ തന്ന വെള്ളവേ കുടിക്കാവൂ. നല്ല പനിയും ഛർദ്ധിലും ഒക്കെ മറ്റു കാര്യങ്ങളും ഒക്കെ അല്ലേ എല്ലാർക്കും. അതെ ഞാനിത് പറഞ്ഞിട്ടുണ്ട്.
ആഹ് പക്ഷെ ഈ മഴ ഈ മഴ പെയ്യുന്നോണ്ട് പ്രയോജനം ഈ കൃഷിയൊന്നും നശിക്കത്തില്ല അതൊക്കെ വളരാൻ ചെടി വളരാനും. കൃഷിയൊക്കെ നന്നായിട്ട് വളരാനുമൊക്കെ പറ്റും.
ഉം ഉം
ഈ മീന്കൾക്ക് മീന്കൾക്കൊക്കെ ഒരാശ്വാസവും വെള്ളൊക്കെ കേറി അതുവല്ല ചെടികൾ ക്ക് നല്ല ആശ്വാസാവും കാരണം കൊറേ നാള് ഇപ്പൊ കഴിഞ്ഞ കൊറേ മാസങ്ങൾക്ക് മുന്നേ ചൂടല്ലാര്ന്നോ അപ്പൊ ചെടികളെല്ലാം വാടി കരിഞ്ഞ് കെഴങ് വർഗ്ഗങ്ങളെല്ലാം കിളിക്കിക്കാനായിട്ടെക്കെ താമസവല്ലായിരുന്നോ ആഹ് പിന്നെ അത് അതൊക്കെ കിളിച്ചു തൊടങ്ങി തൊടങ്ങും ഈ മഴയത്ത്
ഉം
അത അതാണ് പിന്നേ മഴ എന്തോ
പിന്നെ ഒരാഴ്ച മാറാലിം സ്പെല്ലല്ലാം ഇറങ്ങി ഒരു ദിവസം കഴിഞ്ഞാ പനി മാറിയെ എന്തായാലും മക്കക്കൊന്നും അത് ബാധിച്ചില്ല
ആഹ് ആഹ് ആഹ്
ഒരു പേടി ഒണ്ടായിരുന്നു
ആഹ് പിന്നെ പിന്നെ മഴയൊക്കെ വന്ന് കഴിഞ്ഞാ നമുക്ക് വലിയ അസുഖങ്ങളൊക്കെ വരുമ്പഴേ അസുഖങ്ങളൊക്കെ വന്ന് കഴിഞ്ഞ് നമുക്ക് അസുഖങ്ങളൊക്കെ വന്ന് കഴിഞ്ഞാ പിന്നെ നമുക്കിപ്പോ ഹോസ്പിറ്റലില് കയറിയെറങ്ങാനെ നേരം കാണത്തൊള്ളൂ
ഉം
പിന്നെ ചേച്ചി നിങ്ങള് പഴനി പോയെന്ന് ഞാൻ അറിഞ്ഞല്ലോ എങ്ങനെ ഉണ്ടായിരുന്നു യാത്രൊക്കെ
ആഹ് നല്ല യാത്രയായിര്ന്നടാ നമ്മള് പഴനിപ്പ നമ്മടെ വീട്ടി ട്ടുകാരല്ലാവരുടെ ആയിരുന്നു പോയതന്നെ
ഉം
അന്ന് അന്ന് ആഹ് സമയത്ത് മഴയൊന്നും ഇല്ലായിരുന്നേട്ടോ നല്ല വെയിലായിരുന്നു പിന്നെ വെയിലുള്ള സമയത്തായിരുന്നു നമ്മള് പോയത് നമ്മളാണെങ്കി വെയില് കാരണം നമ്മള് ക്ഷീണിച്ച് ക്ഷീണിച്ചെന്നെ ഒള്ളൂ അല്ലാതെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല ഈ മഴയൊക്കെ ആയിരുന്നെങ്കി പോവാനായിട്ട് പറ്റത്തൂല്ല യാത്ര അത്രീം തടസ്സാവെ ആവുകയും ചെയ്യുവായിരുന്നു ആഹ് വെയിലത്തായിരുന്നു നമ്മള് പോയത് തന്നെ അത് നല്ല നല്ല ര രവായിരുന്നു യാത്രയൊക്കെ നമ്മള് അവിടത്തെ സ്ഥലങ്ങളൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ട്ടു അവിട്ത്തെ സ്ഥലങ്ങളൊക്കെ തന്നെ
ഉം
അങ്ങനെ നീ പോയിട്ടുണ്ടോ പളനീലൊക്കെ
ഉം
പോയിട്ടുണ്ടായിരുന്നോ പളനീല്
ഇല്ല ഞാൻ പോയിട്ടില്ല എനിക്ക് പോണം അതിനാ ചോദിച്ചെ അവിടുത്തെ ആഹാരൊക്കെ എങ്ങനെണ്ട് കൊഴപ്പണ്ടോ
ആഹാരൊന്നും കൊഴപ്പല്ലടാ നല്ല ആഹാരൊക്കെ തന്നാ പക്ഷെ നമ്മളെ കൊണ്ട് നമ്മടെ ഇവ്ട്ത്തെ ആഹ് ഒരു നമ്മള് ഇവിടെപ്പം
ഒരു ദോ പോശ മേടിക്കുന്നതിന് വ ഒരു പൊട്ട മേടിക്കേന് പത് രൂപ അവിടെ ചെല്ലുമ്പം ആഹാരത്തിന് വെലയൊക്കെ ഭയങ്കരമാ ട്ടൊ നമുക്ക് ഒരു പഴത്തിനെന്നെ ഒരു പഴ ത്തിനെന്നെ അവര് അഞ്ച് രൂപ വെച്ചാ വേടി
ഇരുപത് രൂപയാവും ക്ക് ചെന്ന് സ്ഥലം മാറിപ്പോയത് കോണ്ടാവാം മ്മക്ക് അഡ്ജസ്റ്റ് നമ്മക്കാണെങ്കി പറ്റത്തില്ല
അതും ആൾക്കാരാണെന്ന് അവർക്ക് സിലായതു കൊണ്ട് ഒരു വെലപെശുന്നെ അറിയത്തില്ല താനങ്ങള് മേടിക്കേടിക്കും ചെയ്യ്ന്നത് തന്നെ പിന്നെ ഞങ്ങളാണെങ്കി തലേന്ന് അവിടെ താമസിച്ചിട്ട് പിറ്റേന്ന് വെളുപ്പിനെ ഞങ്ങള് പോ പോയാരുന്നു പളനീല് പണി കേറി അവിടെ ചെന്നപ്പോ കാ ഫോൺ അലൗഡ് അല്ലാവെ അങ്ങോട്ട് ഫോൺ കോണ്ടു പോകാൻ പറ്റത്തില്ലായിരുന്നു അതും പുതിയ വഴി കൂടാ പോകുന്നെ അപ്പ അവിടെവിടെ കോറെ സ്കോഡുകളൊക്കെണ്ട് ഫോൺ നോ നോക്കാനായിട്ട് ഫോൺ ഉണ്ടെങ്കി അത് തിരിച്ച് കൊണ്ട് വെക്കണം പിന്നെ അവടെണെങ്കി ഞങ്ങളെല്ലാ ഞങ്ങളെല്ലാരുടെ കോ
ഉം
കുത്തി വെപ്പിച്ച് അവിട്ന്ന് പിന്നെ നമ്മ നമ്മള് നമ്മുടെ ഉദ്ദേശ്യംന്താ ഫോട്ടോയൊക്കെ എടുക്കണം ആഹ് പിന്നെ കുറെ വീഡിയോക്കെ എടുക്കണം എന്നുള്ളതായിരുന്നു നമ്മുടെക്കെ ഉദ്ദേശം പക്ഷെ അതൊന്നും നടന്നില്ല ഞങ്ങള് പിന്നെ ഫോട്ടോയൊന്നും എടുക്കാതെ ഞങ്ങള് പിന്നെ മല കേറാൻ തോടങ്ങി ഞങ്ങളാണെങ്കി താഴേന്ന് ഒരു ഒരു ഇരുന്നൂറ്റമ്പത് ഒരു ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഞങ്ങളിത് മേടിച്ചായിരുന്നു കർപ്പൂരം മേടിച്ചായിരുന്നു ആ കർപ്പൂരം ഞങ്ങള് കർപ്പൂരും മെഴൂക് തിരിയും മേടിച്ചു താഴെ പടി തുടങ്ങിയ സമയം മുതല് ഞങ്ങള് കത്തിച്ച് കത്തിച്ച് കേറി നല്ല രസായിരുന്നു കെട്ടോ പടി കേറിയത് നമ്മൾ പടി കേറിപ്പോയത് അറിഞ്ഞതേ ഇല്ല നമ്മളങ്ങനെ കത്തിച്ചപ്പം മറ്റേ സാധാരണ ഞങ്ങള് ഇടുമ്പിമല പോയ സമയത്ത് അതും ഇതേ പോലെ കുത്ത് കേ വര്ണെ കേട്ടോ അവിടെ ആണെങ്കി നമ്മള് അത് ഉച്ച സമയത്തായിരുന്നു നട്ടു ഉച്ച ക്കെയിരുന്നു നമ്മള് അവിടെ കേറിയത് തന്നെ അപ്പക്കാണാ നമ്മുടെ കാലെല്ലാം പൊള്ളി വാരി കാരണം അടില് ല്ല്യായിര്ന്നോ അതുകൊണ്ട് കാലെ എല്ലാം പൊള്ള
ഉ
പക്ഷെ അങ്ങനെ വന്നില്ലായിരുന്നു നല്ല സമാധാന ഇവിടെ കർപ്പൂരൊക്കെ കതിച്ച് കേറിയൊണ്ട് കർപ്പൂരം കഴിക്കുന്നതിന്റെ ആഹ് ഒരു സമയത്ത് നമ്മള് പടി കേറി പ്പോയതറിഞ്ഞതേ ഇല്ല ട്ടൊ അങ്ങനെ ഈ കൊറെ കുരങ്ങ കോരങ്ങന്മാരൊക്കെ കണ്ടായിരുന്നു നമ്മള് കേറ്ന്ന വഴിക്ക് കോ കൊരങ്ങന്മാരായാലും പിന്നെ വേറെ അണ്ണാനൊക്കെ ഉണ്ടല്ലോ വല്ല്യ വാലുള്ള അണ്ണാനും പിന്നെ വാലില്ലാത്ത മയിലും, പെൺമയിലും, ആൺമയിലൊക്കെ അക്കെ മര ത്തിലൊക്കെ കേറിയിര്ന്ന് കരയുന്നുണ്ടായിരുന്നു കുഞ്ഞു പുള്ളാര് കരയത്തില്ലേ അതേ പോലുള്ള കരച്ചിലൊക്കെ ആയിരുന്നു കേ
ഉം
പിന്നെ ഞങ്ങളവിടെ കേറി തൊഴു ക്യൂ ഉണ്ടായിരുന്ന് കേട്ടോ ഈ പൈസ കൊടുത്തും പളനില് കേറാനായിട്ട് പൈസ കൊടുത്തും പൈസ പൈസ കൊടുക്കാതെ രണ്ട് ക്യൂ ഉണ്ടായിരുന്നു പൈസ കൊടുത്ത് കേറുന്നതാണെങ്കി അവിടെ വെയി റ്റ് ചെയ്യണം വൈറ്റ് ചെയ്തിരുന്നാലേ അയ്നകത്ത് കേറാൻ പറ്റത്തോള്ളൂ പിന്നെ നമ്മക്ക് പൈ കൊടുക്കാതെ ഒരു ഓടിയൊ രു ക്യൂവിനകത്ത് കയറി ഓടി ഒരു ക്യൂവിനകത്ത് കയറി ഞങ്ങൾ നടന്ന അന് പോയായിര്ന്നു പിന്നെ ഭഗവാനെ കണ്ട് തൊഴുത് പുരുകനെ കണ്ട് തൊഴുത് നേർച്ചയൊക്കെ ചെയ്യും എന്നിട്ട് ഇങ് പുറത്ത പിന്നെ ഞങ്ങള് അവിടുത്തെ പ്രസാദംക്കെ വാങ്ങിച്ച് അവിടെ കുഞ്ഞ അരവണ കി അരവണയല്ല പഞ്ചാമൃതുന്ന് നമ്മൾ പറയുന്നത് ശബരി ശബരിമലന്നക്കെ ശബരിമലയിൽന്ന് കിട്ടുന്ന അരവണ എന്ന് പറയുന്നത് ഇത് നമ്മൾ ആഹ് ആഹ ആഹ അങ്ങനെ പഞ്ചാമൃതംക്കെ മേടിിച്ച് ചെറിയടിന്നില്ല പഞ്ചാമൃതമായിരുന്നു കാരണം നമുക്ക് ജോലി കൊണ്ടുവരുമ്പോൾ ജോലിക്ക് വരുമ്പോ കൊണ്ട വരണ്ട ഇവിടെള്ള എല്ലാവർക്കും കൊടുക്കാനും വേണ്ടിട്ട് അങ്ങനെ പഞ്ചാമൃറുതൊക്കെ വേടിച്ച് പിന്നെ അവിടുന്ന് തന്നെ കുറേ മുറു ക്ക് മുറുക്ക് പ്രസാദമായിട്ട് കിട്ടും അതൊക്കെ മേടിച്ച് ഞങ്ങള് ഇങ്ങനെ കഴിച്ച്ച് നല്ല രസമായിരുന്നു പിന്നെ ഞങ്ങൾ ഫ ആദ്യമേ ഒക്കെ ആയിരുന്ന് പക്ഷ നേരത്തെ വെക്കന്ന് വെച്ച വച്ച് കഴിഞ്ഞാൽ ഒരു വേറ വഴിൽക്കൂടായിരുന്നു പളനിയിൽ അമ്പലത്തിനകത്ത് കയറുന്നത് വ ഇപ്പോഴന്ന് വെച്ച കഴിഞ്ഞാൽ അത് മാറി പുതിയ സ്ഥലം കെട്ടി പുതിയ പടി കെട്ടി അത് വഴി ഇറ ഞങ്ങൾ തിരിച്ചറങ്ങിയത്
ആഹ
അത് വിധം അങ്ങോട്ടൊന്നും ഇല്ല എന്ന പതിയെ പോയിക്കൊണ്ടിരിക്കുവായിരൊന്ന് ഉ ആ അതെ അതെ
അണ്ട്
ഞാന് ഞാൻ പഴനി പോയിട്ടില്ല ഈ ഞാനല്ലാതെ ഇ കോളേജിൽ പഠിക്കുമ്പോൾ ടൂർ പോയിട്ട് വയനാട്ടിലും ഒക്കെ പോയിട്ടുണ്ട് പഴനി പോകണന്ന് ആഗ്രഹം വയനാട്ടിലൊക്കെ പോയാ സൂപ്പർ ആയിുന്ന ഇടയ്ക്കൽ ഗുഹ
പോണന്ന് വലിയ ആഗ്രഹമായിരുന്നു കേട്ടോ അവിടെ എന്തോ ഒരു പ്രത്യേകിച്ച് കാണാനില്ലായിരുന്നു നല്ലൊരു സ്ഥലംല്ലായിരുന്നു
ഗുഹയുണ്ടായിരുന്ന ആഹ എടയ്ക്കൽ ഗുഹയെ പോണമെങ്കിൽ ഒത്തിരി നടക്കണം നടക്കണ ഒത്തിരി ഒരു മലയുടെ മണ്ടയ്ക്കാ ആഹ ഒത്തിരി അങ് നടക്കണം നടന്നിട്ട് നമ്മളൊരു സ്റ്റെപ്പ് ചേറിയൊരു ഗുഹ പോണക്കൊ ഒരു സംഭവം നമ്മളെ പഴയകാല ആ ഹിസ് എന്തോ ഹിസ്റ്ററി ചരിത്രം പഠിച്ചിട്ടുണ്ടല്ലോ അതിനകത്തുള്ള എല്ലാ രാജാക്കന്മാരും അവരുടെ ഒരു ചെറിയ എന്തോ ഈ ശില്പ അല്ല ചെറിയ കൊത്തുപണികൾ പോലുള്ള സംഭവങ്ങളൊക്കെ അവിടെ കാണാൻ നമുക്ക് പേടിയാവുമോളിന്ന് താഴോട്ട് ഇറങ്ങുമ്പോ
ആഹ
ഉം പിന്നെ പൂക്കോട് തടാകം മീൻ വല്ലം വെള്ളച്ചാട്ടം അവിടെല്ലാം പോയി
ഈ പൂക്കോട് തടാകം എന്ത് പൂക്കളായിരുന്നു അവിടെ മൊത്തവും
എവിടെ ട
ഈ പൂക്കോട് തടാകത്തില്
അല്ലല്ലല്ലല്ല നമുക്ക ഇങ്ങനെ ഞാൻ പറയാ നടുവശം ഇങ്ങനെ വലിയൊരു നമ്മള് ബോട്ടിംഗ ഒക്കെ പോലെ ചെറിയ രീതിയില് ഒരു ഒരു പുഴ പോലെ പിന്നെ നമുക്ക് ചുറ്റും ഇങ്ങനെ നടന്ന് കാണാം അങ്ങനെരു ഒരു കാട് പോലുള്ള ഒരു പ്രദേശം നല്ല രസം അവിടെ ബോട്ടിങ് അങ്ങനെയൊക്കെ ഉണ്ട്.
അതെയോ
ഉം അങ്ങനെയ അവിടുത്തെ
ആണോ നിങ്ങള് ഏതു വർഷംമായിരുന്നു പോയത്
ഞാന് രണ്ടായിരത്തി ആ പതിനഞ്ച് പതിനാറില്
ആഹ്
കോളേജിന്ന് പോയതാ
ആണോ ഏത് വലിയ വലിയ ടൂറിസ്റ്റ് ഒക്കെ ആയിരുന്നോ അതെയോ വലിയ ടൂറിസ്റ്റ് ഒക്കെ ആയിരുന്നോ വലിയ ടൂറിസ്റ്റ് ഒക്കെയായിരുന്നോ
ആയിരുന്നു ത്തയിരുന്നു വലിയ ടൂറിസ്റ്റ് ആയിരുന്നു എല്ലാ പിള്ളേരും കോളേജിൽ ഇങ്ങനെ ക്ലാസ്സിൽ പിള്ളേരും ഫുൾ ഉണ്ടായിരുന്ന് ഞാൻ പോവുന്നില്ലെന്നും പറഞ്ഞൊക്കെ ഇരുന്നായിരുന്നു പിന്നെ അവിടെ ഞാൻ പറഞ്ഞു ചേട്ടനോടെ വിളിച്ച് പറഞ്ഞു പിന്നെ അങ്ങനെ നാലു ദിവസത്തെ യാത്രയായിരുന്നു.
നല്ല അടിച്ച് പൊളിച്ചിട്ട് വന്ന അങ്ങനെ ഇതാണൊക്കെ പോയിട്ടല്ലായിരുന്നു അത് ഒന്ന് പത്താം ക്ലാസ്സിലും ഒന്ന് പ്ലസ്ടുവിനുമായിരുന്നു പത്താം ക്ലാസ്സിൽ ട്യൂട്ടോറിയനിൽ പോയി. പ്ലസ്ടുവിൽ നിന്ന് സ്കൂളിൽ നിന്ന് പോയി അങ്ങനെ നല്ലതായിരുന്നു നല്ല ടൂർ ആയിരുന്നു. ഏഴാം ക്ലാസ്സിൽ ഞങ്ങൾ അതിരപ്പള്ളിൽ പോയായിരുന്നു വാ- ചെല്ല് പോയരുന്നു പിന്നെ എവിടെ കോയമ്പത്തൂരാണോ എവിടെ പിന്നെ ഊട്ടി പോയിരുന്നു പത്താം ക്ലാസ് ചേർന്ന് ഊട്ടി പോയത് പിന്നെ ബൊട്ടാനിക്കൽ ഗാർഡനിൽ പോയി.
ആഹ്
വിചാരിച്ചില്ല
കുട്ടികൾക്ക് ഭയങ്കര തണുപ്പായിരിക്കുല്ലോ